കേൾക്കവോ
ക്ക്ണ്ട്
ആ എന്തെടുക്കാണ്
ഇബടെ എന്താ ഫ്രീ ആയിട്ട് ഇരിക്കാണ് പണിഒക്കെ കഴിഞ്ഞ് അവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കയാണ്
ആ എന്തെല്ലാ സ്പെഷ്യലാക്കി ഇങ്ങനെ ഇണ്ടാക്കാറ്ണ്ടാ
സ്പെഷ്യലായിട്ടുണ്ടാക്കാറുണ്ട് ഇപ്പൊ ഇന്നിപ്പോ ഇണ്ടാക്കിട്ടൊന്നുല്യയൊന്നും.
ന്തുവാ കൂടുതലായിട്ടുണ്ടാക്കുന്നെ
കൂടുതലായിട്ടിതന്നെ സ്പെഷ്യലായിട്ട് ഈ കുട്ട്യേക്ക് സ്കൂളൊക്കെ ഇല്ലാത്തന്ന് ബിരിയാണി അങ്ങനൊക്കെ ഇണ്ടാക്കും. പിന്നെ സ്കൂൾക്ക് സ്കൂൾ ള്ളന്ന് ഓല്ക് പിന്നെ വൈകുന്നാരം ചായക്കടിക്കെ എന്തെങ്കിലൊക്കെ സ്പെഷ്യലായിട്ട് വേണം വരുമ്പോത്തിന് എണ്ണക്കടിയായിട്ട് എന്തെങ്കിലൊക്കെ വാണം പഴംപൊരിയൊ ഉള്ളിവടെ അങ്ങനത്തെ എന്തെങ്കിലൊ ക്കെ പിന്നെ ഇവ ഞമ്മ കേക്കിണ്ടാക്കും പഴക്ക് പഴക്കേക്ക് ഇണ്ടാക്കും
ആം
ആഹ ഓരു തട്ടിക്കൂട്ട് ഓരങ്ങനെ ബോധിപ്പിക്കാന്
എല്ലാ തട്ടിക്കൂ ട്ട്ണ്ടാക്കി തട്ടിക്കൂട്ടി കേ
തട്ടിക്കൂട്ട് കേക്ക് അല്ലാതെങ്ങനെ പേഷനായിട്ടൊന്നു അങ്ങനെ ഇണ്ടാക്കില്ല്യ അങ്ങനെ ഓര്ക്ക് കുട്ടിയാക്ക് വേണ്ടിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടി ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കു ഉണ്ടാക്കി പഠിച്ച് ഇൻക്ക് എന്തെങ്കിലൊക്കെ ആണ് സ്കൂളിട്ട് വരുമ്പന്തേങ്കിലും പിന്നെ ഓൽക്ക്‌ ചോറൊന്നും പറ്റൂല ചില കുട്ട്യേളൊക്കെ കാണാ സ്കൂളട്ടന്നാ ചോറ് തിന്നണ
ആ ആ് എന്റെ അനീത്തി ചോറ്തിന്നു അവക്ക് പിന്നെ എന്ത് വേണേലു കൊടുത്താലു കഴിച്ചോളു എന്തു കൊടുത്താല് കഴിച്ചോളു അങ്ങനെ ഇന്നത് വേണ അല്ലെങ്കിൽ ചിബഷി ചിക്കനൊക്കെ പറഞ്ഞോണ്ടല്ലോ വാങ്ങിച്ചു കൊടുക്കണം
എത്രേലാണ് അനിയത്തി
ഏ അവള് ഏഴില അവള് വല്യ കുട്ടിയ.
ഏഴില് ല്ലേ ഹം ഹം
അതെ അതെന്നാ ആ ഒരു പ്രായക്കാർക്ക് ഓര് എന്താ പറയണെ വെ ച്ചാണ്ട് കൊടുക്കേണ്ടിയരും അതെ
അമ്മ സീനില്ലമ്മേ
അതെ
അവർക്ക് എന്ത് വേണേ അവക്ക് എന്ത് കഴിച്ചാ അവള് കഴിക്കുംകേട്ടാ ഇഡലി, രാവിലെ ഉണ്ടാക്കുന്ന പലഹാരുണ്ടായതു കഴിച്ചോളു
ഇവടെ അത് പറ്റൂല രാവിലെ ഉണ്ടാക്കിയത് കൊടുത്താല് അത് ഒൽക്ക് പറ്റൂല ഒൽക്ക് വേറെ തന്നെ വേണം
പിന്നെ എന്താറിയൊ പിന്നെ എന്തെങ്കിലും സ്‌നേക്കസുംതൊക്കെ ഉണ്ടാക്കി കൊടുത്താല് അത് കഴിഞ്ഞാ പിന്നെ ചോറുണ്ണു
അത് അത് കിട്ടണം അത് കിട്ടിയാ പിന്നെ ചോ റ് തിന്നോളു ഇല്ലെങ്കിലോ എനിക്ക് ചോറു വേണ്ട ഒന്നും വേണ്ട
ചോറക്ക അമ്മ ഹും അമ്മുഅയച്ചേ എനിക്ക് ചോറ് വേ
വേ ആ അതെ അങ്ങ് അതെ അതാണ് ഓലെ ഒരു ത് മാങ്ങ
ആ ഇതാ ചക്കേം
ആണെങ്കി മാവ് നമ്മുടെ അപ്പുറത്തെ വിട്ടിലുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലില്ല പക്ഷെ ചക്കണ്ട്
വീട്ടില ഇണ്ടാവലേ
ആഹ
ആഹ ഇ മാങ്ങൊക്കെ കഴിഞ്ഞുണ്ടേനച്ച ക്കെ ഇപ്പ തീർന്ന് അതന്നെ സ്പെഷ്യൽ എല്ലാത്തിനും മാങ്ങ പിന്നെ പച്ച മാങ്ങ പറിച്ചി താണ്ടേ ഉപ്പ് മുളകിട്ട് തിന്ന
ആഹ
പിന്നെ കൊറേ അച്ചാർട്ട പിന്നെ പ ഇത്തതകുമ്പോ ഇന്ന തടുത്ത് അതെ ജ്യൂസ് അടിച്ച അങ്ങനൊക്കെ അതന്നെ ഇനിവൈകുന്നേരം സ്പെഷ്യലി കരിയായിട്ട് അതന്നെ ഇനി ആ മാങ്ങണ്ടായിനി അന്ന് ഇപ്പൊ ഇല്ല ഇപ്പൊക്കെ കഴിഞ്ഞ മച്ചമത്തൊക്കെ കഴിഞ്ഞു
ആ ഈ മാങ്ങ ഇങ്ങനെ നമ്മള് നമ്മളിങ്ങനെ പഴുത്ത കഴിയുമ്പ അരച്ചിട്ടില്ലേ ഇങ്ങനെ മിക്സിക്കാത്തിട്ട് അരച്ചിട്ട് നമ്മള് നല്ല വെയ്ൽ ഇങ്ങനെ ഇങ്ങനെ ഉണക്കിെടുക്കും
ആഹ പൈത്ത മാങ്ങ
ആ പ പൈത്ത മാങ്ങ മിക്സിക്കത്ത ഇട്ടടിച്ചിട്ട് നമ്മള് നല്ല എന്താ ഈ നെയ ണ്ടല്ലോ നെയ്യ് ഇങ്ങനെ പാത്രത്തില്ൽ തേച്ചിട്ട് നമ്മള അത് ഒഴിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കും എന്നിട്ട് ഇങ്ങനെ മുറിച്ചത് ആ മുറിച്ച് മുറിച്ച് റോൾ ആയിക്കിട്ട് ഇങ്ങനെ മാങ്ങയില്ലാത്തപ്പോ കഴിച്ചോണം
ഈ ആ ഒര് റെസിപ്പി ഈ സാധനം എന്റെ ഇത്താത്ത ഇവിട ഇണ്ടായിനിന്നി ഓള് വന്നീനി കേസല്ലി അപ്പൊ ഓൾഇണ്ടാക്കീന് മാങ്ങ കണ്ടപ്പോ മക്സിയിലിട്ട് അടിച്ചു കണ്ട് പിന്നെ ചട്ടിയിലിട്ട് നല്ലോ വേവി
ആഹ ആഹ അല്ല ഇവിടെമമ്മിയൊള്ളപ്പ മമ്മി ഇങ്ങനെ വേവിച്ചില്ല ജ്യൂസ് ഇങ്ങനെെ നമ്മളിങ്ങനെ അടിക്കുമ്പോ തന്നെ ഇങ്ങനെ കുറുകിയല്ലാ വരുന്നേ അതെങ്ങനെ വേവിച്ച് വെക്കായിരുന്നു
അങ്ങനെ ഉണ്ടാക്കിനെ
കുറച്ച് പുളിയൊക്കെ വാങ്ങിയയാണെങ്കിൽ നല്ലതായിരിക്കും പടുത്തതിനതിനകത്ത് പുള്ളിക്കെണ്ടികഴിക്കാൻ നല്ലതാ രിക്കും
അതെ ഓ ഉണ്ടാക്കി നല്ല രസംുണ്ടായി നമ്മൾ ഈ ജാമൊക്കെ തിന്നണ മാതി അത് മാങ്കോ ജ ജാമ ഒക്കെ ഉണ്ടാവുമോ നമ്മ വാങ്ങ ആ ഒരു ടേസ്റ്റണ്ട് നല്ല രസണ്ട് തിന്നാല്
ഉം
മാങ്ങ കയ്യണ ഒരു ഇര വന്നീത്
ആഹ
അപ്പൊ പിന്നെ കൊറച്ചുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആർക്കും തികയാതെ വന്നു അല്ലാർക്കും നല്ല ഇഷ്ടായി ആർക്കും തികഞ്ഞ പിന്നെ ഇപ്പ മാ കുന്നന്ന് വന്നൊക്കെ കിട്ടീ പക്ഷെ നമ്മള അയി മക്ക് നോക്കി ആക്കിട്ടില്ല
ആ ഇവിടാണ് ആഹ ഇവിടോ പഴത്ത അ
മം
ആ എന്തട്ട അപ്പ വെളിയിലാട്ട് ഇറങ്ങിയ തെന്നിവീണ്
ആരെയാ അനിയത്തിയ
ഹഹ
അത എല്ലാം പറ്റിയോ
തെന്നി പോയി
ഉ ഉം നല്ലവഴുക്കലുണ്ടാമു മല്ലേ
ആ വെള്ള മനായിട്ടെ ഈ ടൈലിൽ വെള്ളം വീണാൽകാണൂലല്ലോഓ
ആ വീണോ വഴുതി വീണോ
ആ വീണു അ ആരും കാണാത്ത പോല്ലെ എന്നിട്ട് പോയി
അതെ ഉ
ഉം
എന്താ കേ കേട്ടത് എടി ഇവിടുത്താ അടങ്ങീരി ആ
ആ
അ വിള
പിന്നെ
ഇവിടെ പറഞ്ഞാണ്
എണീറ്റ് പോയോ അവള്
ഓൾ എഴുന്നേറ്റ് പോയി ഓൾ ആരും കാണാത്ത എഴ പോയി പൈപ്പിന്റെ അവിടെ നിൽ
ഒന്നും പറ്റീലേക്കല്ലോ അപ്പൊ ഈ മഴ ആതോണ്ടേ എല്ലോത്തും എല്ലായിടത്തും വഴുക്കലാണ്
അതെ അതെ
ടൈലൊക്കെ ആവുമ്പോ അധികാണ്
അതെ
ഉം
എന്ത് ചെയ്യാനാണെന്ന് പറ
ഉം അതന് എങ്ങനെന്താ മറ്റുള്ളവരുടെ ഇപ്പ വീണ കാണുമ്പോ നമ്മക്ക് നല്ല രസമായി കാണാനും ചിരിക്കാനും എങ്ങനെയൊക്കെ ആണ്
ആ
നമ്മളൊന്ന് വീണക്കണ്ടപ്പ ഇത് പോതറിയ
എന്താ അറിയാത്തതുപോലെ പോകു
ഉം അപ്പ ഉം
പാവം
ഉം
ഉം എന്നിട്ട് മാറിത് ട്ടയ്യോ നോക്ക് നോക്ക് ക്കാണുമ്പോ ചിരി വരും.
ഉ ഹും
ആ നാ അച്ചി
പിന്നെന്താ
ന്താണ് അടെ കുട്ട്യാ ക്കെ ത്ത ല്ല.
എന്ത ന്നെ
കുട്ട്യാളൊക്കെ എത്രേലാ പഠിക്ക്ണെ ചെറ്യേ കുട്ട്യാളാണോ വല്ല്യ മക്കളാണോ?
ചെറ്യേ കുട്ട്യാളാണ് പ്പൊ വലിയ മോള് പ്പൊ ആറാം ക്ലാസ്സിലാണ് ഉം രണ്ടാമത്തെ മോന് നാല മൂന്നില്. ഒരാള് യുകെജി അ ള്ളാ അടിയേ ഉള്ളു- ഓലെ ടേല് ഒരാൾ നിക്കാൻ വാണം അല്ലെങ്കിൽ അവിടെ അടിയാണ്.
ഹ് ഹ് ഹ് ഹ്
ഒരാള് ഓലെ ഇടേൽ ഇങ്ങനെ എപ്പളും വാണം.
ആ കൊച്ചുണ്ടല്ലേ കുഞ്ഞിക്കുട്ടി ഒണ്ടല്ലേ
ആ ഒന്ന് ചെറുത്ണ്ട് രണ്ടര വയസ്സ്. ഇല്ല്യ ഓള് ഓക്ക് അൻസര്ച് ഓളുംണ്ട്.
ഉം
ഓളയ്നെന്താറ്യോ ഓള് അവ്ടെവ്ടെം നിക്കാണെങ്കി ഇവല്ങ്ങനെ പോയി തോണ്ടി. ക്കോണ്ട്ക്കും അതോക്ക് പറ്റൂല. അപ്പൊ ഇങ്ങനെ പ പാടിക്കൊണ്ടേ ഇരിക്കും ഇപ്പ ഇവിടെ എന്തോ ഒരു പണിയുണ്ട് എന്തോരു പണി പ്പിച്ചാണ് എല്ലാരും കൂടി കുടിക്കാണ്ടയ് ഞാനട് ചെല്ലുമ്പളേക്കാരം.
ആ
അമ്മക്ക് അമ്മക്ക് വെറുതെക്കാൻ നേരല്ല്യ എന്തെങ്കിലൊന്ന് ഓ ഓള് ഒപ്പിച്ച്ച്ചെച്ചീണ്ടാവും. പിന്നെ ഉം.
സ് കുസൃതി കാണി.
ആ അത് കണ്ണ് തെറ്റിയ കുസൃത്യ
ഉം അതെ. പക്ഷെ അവര് സ്കൂളിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ
ഉം പിന്ന ഓല് സ്കൂള് പോയാല് മറ്റേ ചെറുതിനായാലും തന്നെ ഒരു മൂടോഫാ ണ് ഒന്നിനും ഒര് ത്ണ്ടാ പിന്നെ ഉമ്മണ്ട് വ്ടെ അപ്പൊ ഉമ്മാന്റെകൂടെങ്ങനെ നടക്കും ഉമ്മള്ളൊണ്ട് ഉമ്മ ന്റെ മൂട്ടില അ വൈത്തലങ്ങനെ ഓളുണ്ടാവും ഓക്കുമ്മാനെ കിട്ട്യാ മതി. ഉമ്മ എടുക്കാ പോണേ ച്ച അവിടെ മ്മാന്റെ ഒപ്പത്തിനൊപ്പം ഓള്ണ്ടാവും.
ആ
അത് പിന്നെ ഫോണ് കാര്യായിട്ട് ഫോണ്. ഫോണെന്നെ ഉം. - കൊടുക്കില്ല്യാ പിന്നെ ഞാൻ ചെ ലപ്പോ ഇ ങ്ങെനെ ഗ്യാലറി മാത്രം ഇട്ട്കാ ണ്ടൊ ന്ന് കൊടുക്കും. നെറ്റിടാ അതെ കൊർച്ചേരൊക്കെ ഒന്ന് കണ്ടോട്ടെ ച. അയിനൊന്നായിട്ടില്ല്യ ആ ആയ് ക്കോട്ടെ ശെരി ന്ന.